ഹലോ കേൾക്കണില്ലേ
ഇന്ന് സദ്യേനെ കുറിച്ച് പറഞ്ഞാലോ ഭക്ഷണം കഴിച്ച്
എന്താ ഇന്ന് ഭക്ഷണം എന്താ ഇണ്ടാക്കി
ഹലോ ഹലോ
ആഹ് കേക്കണില്ലേ?
ആ കെട്ടിട്ടുണ്ട് സദ്യനെ കുറിച്ച് പറഞ്ഞാലോ
ആഹ് ആഹ്
എനിക്ക് സദ്യൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയലാണ്
എങ്ങനെ
എനിക്ക് സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം അവിയലാണ്
അവീയലത് നല്ല നല്ല ഭക്ഷണാണ് വല്യാ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ല്ലെ
അത് ഒ എല്ലത് ഒരേ രീതിയിൽ കട്ട് ട്ട് ചെയ്തത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്
സദ്യന്നെ നമ്മള്
സത്യം പറഞ്ഞാല് ആ അവിയല് ചോറ് കുറച്ചിട്ടും അവിയല് കൂടുതലക്കി അതാ ആ ചോറിൽ കുഴച്ചിട്ട് സുസ്മ തന്നെ അല്ല പിന്നെ എറച്ചീ മീനും ഒന്നിന്റെ ആവശ്യല്ല അവിയലന്നെ മതി ചോറ് കഴിക്കാൻ
അതിനിനിക്കിഷ്ടാണ് സദ്യ ഞാന് പൊതുവെ ഞങ്ങളിവിടെ ഹിന്ദുസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരെ പരിപാടിക്കൊക്കെ നമ്മള് അടുത്ത് അവര് കൊണ്ടുന്നരും സദ്യൊക്കെ ഇപ്പൊ നമ്മള് നമ്മളെ ഒരു കല്യാണത്തിന് പോയാൽ തന്നെ ഞാന് നമ്മള് ബിരിയാണിയെ കാട്ടിലും കൂട്തല് ഞാന് സദ്യാണ് കഴി സദ്യണന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പേരി കറികളൊക്കെ ഉണ്ടാകുമ്പോ തന്നെ നമുക്ക് കൈ ക്കാൻ നല്ലൊരു
പിന്നെ സദ്യൽ പച്ചക്കറിണ്ടാവുമ്പോൾ തന്നെ നമുക്ക് വാറന്തിന്റെ ആവശ്യല്ലബീഫ് ചിക്ക പിന്ന ഒന്നും വേണ്ട മീന് ഒന്നും വേണ്ട എന്നാതന്നെ നമുക്ക് വയറ് നിറച്ച് ചോറ്കഴിക്കാം ചോറ് കുറച്ചിട്ട് നമുക്ക് പച്ചക്കറി കൂട നമ്മ ശരീരത്തിനും പച്ചക്കറിയാണ് നല്ലത്
അതാണ് അതേപോലെ തന്നെ അതിന് ഓരോന്നിനും ഓരോ എല്ലാ രുചിണ്ടല്ലോ സദ്യയിൽല്ലെ മധുരത്തി ത്തിന് മധുരള്ള കറിണ്ട് എരുള്ള കറിണ്ട്
നല്ല ടേസ്റ്റ് ആണ് സംഭവം
ഉ അതേപോലത് വിളമ്പണീനൊക്കെ ഒരു രീതികളൊക്കെ ഉണ്ട് തോന്നുണല്ലേ സദ്യ വായന്റെലൽ വിളമ്പാ പലേ പ്പ ആദ്യൊക്കെ പ്പേരികൾ വെളമ്പാ പിന്നെ കറികൾ വെളമ്പ
ശരിയെ
അങ്ങനെയൊക്കെ ഉണ്ട് ഇതാ തോന്നുന്നു
ക്കരെയാണ് മെയിൻ താരം
അതെ ഇപ്പത്തെ സദ്യ നമ്മൾ പച്ചക്കറിയൊക്കെ പൊറത്തന്ന് വരുന്നതാവും
ആ പച്ചക്കറി കൊണ്ടുള്ള ഒരു കൂട്ട സംഭവമാണ് സദ്യ അത് മതി
അത് കാണാൻ തന്നെ നല്ല ഭംഗിയണ് നമ്മളി ഇത്ര നമുക്ക് എന്നും സദ്യ നമുക്ക് എന്നും കഴിച്ചാൽ മടുക്കൂല്ല ബിരിയാണി ഒക്കെ നമുക്ക് എന്നും എന്നും ബിരിയാണി കഴിച്ച ചെലപ്പോ നമുക്ക് മടുപ്പ് വരും ആ
പക്ഷെ ഈ നമക്ക് ഈ പച്ചക്കറികൊണ്ടുള്ള ഈ സദ്യ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മടുപ്പ് തോന്നൂല്ല കുട്ടികൾക്കും ഇഷ്ടാവും അത് ഈ അവിയലൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെഷ്ടാവും ക്ക് ഭയങ്കര ഇഷ്ടമാണ്അവിയല്
ഇയ്യവിയൽ ഉണ്ടാക്കലുണ്ടോ വീട്ടില്
അവിയല് വീട്ടിലുണ്ടാക്കാറുണ്ടോ?
ആ ഇണ്ടിണ്ട്.
എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ നീളത്തില് അരിഞ്ഞിട്ടാണോ ഉണ്ടാക്കല് എല്ലാ പച്ചക്കറി അയിലുൾപ്പെടുത്തോ? അതെങ്ങനെ ലാ ഒന്നാം അങ്ങനെ വേവിച്ചിട്ട് പിന്നെ ലാസ് റ്റ് തേങ്ങയും തൈരും പച്ചമുളക് കൂടി ഒഴിച്ചിട്ട് പച്ചവെളിക്കണ്ണ ഒഴിക്കല്ലേ ചെയ്യാ
എങ്ങനെ?
തേങ്ങയും എല്ലാ പച്ചക്കറികള് കഷ്ണങ്ങളും മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങയും തൈരും കൂടി ഒഴിച്ങ്ങാണ്ട് ഇതാക്കല്ലേ തേങ്ങ തൈര് പച്ചമുളകും കൂടി മിക്സിയ്ത്ങ്ങാണ്ട് അങ്ങനെ ഉയോഗിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കല്ലേ ചെയ്യാ
തൈരിലാണ് ഞാൻ ഇത് വേവിക്ക പച്ചക്കറിയൊക്കെ തൈരിലാണ് വേവിക്കാ തൈര് ഒഴി
തൈരിൽ വേവിക്കലാ അപ്പൊ അതുകൊണ്ട് അതെങ്ങനെയാ തൈരില് വേവിച്ചത് കൊണ്ട് പിന്നെ എന്തേന പ പ്രത്യേക ടേസ് റ്റോ അങ്ങനെ എന്തെങ്കിലും തോന്നിണ് ണ്ടോ?
ആ പച്ചക്കറിമുക്കും അയിൻ്റൊരു ചെറിയ പ് പുളി ആവും.
ആ അത് ഞാനെയ് ഇത് ഇനിക്ക പുതിയ കിട്ടിയൊരു വിവരാട്ടാ. ഇങ്ങൻത്തെ ഒരു ഇത് എനിക്കറിയില്ലായിരുന്നു, ഞാന് ഇങ്ങനെ സാധാ വേവിച്ചിട്ട് പിന്നെ തേങ്ങേല് കൂട്ടി അരക്കലാണ് തൈര്.
ആ അങ്ങനെ ചേർക്കല്ണ്ടായ്ന്ന് ഇവടെ ങ്ങനെ ഞങ്ങള് ഇന്ന് രാന്ന് അടി ച്ചെട്ക്കും തൈരിന്ന് വേ ലൂസാക്കീട്ട് പച്ചക്കറിൻ്റ കൂടെ ഒഴിച്ചൊടുക്കും എന്നിട്ട് അതില് തേങ്ങിം ഏഹ് പച്ച മൊളക് അങ്ങ് ചെയ്തു നോക്കെടി ഉം
ഉം നല്ല രസണ്ണി ഒരാള് ഞാ ഞാനൊക്കെ ഇപ്പൊ ഈ അവിയലിന്റെ കഷ്ങ്ങളറിയുമ്പോ ഒന്ന് ചെറുത് ഒന്ന് വൽ തെ പക്ഷെ നമ്മളീ സദ്യയിലൊക്കെ പോവുബള് ഈ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒരളന്ന് മുറി ച്ച പോലെ തോന്നും
അതെ, അത് കാണാൻ തന്നെ നല്ല അത് അരിയുന്നത് ആ ഒരു ഇണ്ടാക്കുന്ന രീതി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, ഒരു കല്യാണത്തി ഹിന്ദുസിൻ്റെ കല്യാണ ത്തിന് തലേന്ന് നമ്മള പോലല്ല ഇമ്മള് ഉള്ളി തക്കാളിതൊക്കെ അരിയുമ്പോ അവര് പച്ചക്കറികളിങ്ങനെ മുറിക്കണത് കാണാൻ തന്നെ ഭയങ്കര രസാ
അനല്ല നല്ല ഭംഗിയാത് കാണാൻ തന്നെ ഈ ഓറഞ്ച് ക്യാരറ്റ് പിന്നെ പ പച്ച കളറ് അതിന്ററടി മഞ്ഞ കളർ ഒക്കെകൂടി മിസെയ്ത്ങ്ങാണ്ട് ഇങ്ങട് ആ ഒരേ നീളത്തില് ഒരേ സയ്തിയില് വലുപ്പത്തിലൊക്കെ കാണുമ്പോ അത് ഭയങ്കര കാണാൻ തന്നെ ഒരു ഭംഗിയാണ്.
ഉം, പിന്നെ അതിലുള്ള ഒന്നാണല്ലോ സാമ്പാറ്, സാമ്പാറ് എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആ സാമ്പാ സാമ്പാറു എനിക്കും ഇഷ്ടാട്ടാ.
ആഹ് സാമ്പാറ് ഞാന് ഒര് ഞങ്ങള് എടയ്ക്കിടക്ക് സാമ്പാറ് വെക്കും സാമ്പാറ് പറഞ്ഞ മറ്റ് കറികളേക്കാട്ടിലും എർച്ചി മീന പോലെ ഇഷ്ടാണ് സാമ്പാറ്
ഈ എറച്ചി മീന്ന്ന് പറഞ്ഞാല് അമ്മ അത് അമ്മക്ക് ഡെയ്ലി കഴിക്കുമ്പള് മീ അമ്ക്ക് പെട്ടെന്ന് മടുക്കും, പക്ഷെ ഈ സംഭവങ്ങളൊന്നും, ഈ സാമ്പാറ് അങ്ങൻത്തെ ഈ ഐറ്റംസ് ഒന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മടു പ്പ് തോന്നൂല, ചോറ് കൊറച്ചിട്ട് ഞമക്കി ഇത് കൂടുതല് കഴിക്കാൻ തോന്നു. നമ്മളെപ്പഴും ചോറ് കൊറച്ച് കഴിക്കണം ഉം ഉം പച്ചക്കറി നമ്മളെ ശരീരത്തില് പിന്നെ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുമ്പ നല്ല കഴ്കി വൃത്തിയായിട്ട് ഉപയോഗിച്ചാല്
അതാണ് ഇപ്പഴത്തെ പച്ചക്കറിയൊക്കെ പൊറ ത്ത്ന്ന് വരുന്നതായത് മ നല്ല മായം ഇണ്ടാവും പച്ചക്കറിലൊക്കെ നല്ല മരുന്നാവും
അപ്പ നല്ല കഴ്‌കീട്ട് ഇതാക്കിയാല് അപ്പള് അമ്മള പച്ചക്കറി തിന്നീന്റെ ഒരു ഇത് കിട്ടൊള്ളൂ പിന്നെ അം മ്മള് അമ്മളെ വീട്ടിത്തന്നെ പച്ചക്കറി ഇണ്ടാക്കണം പച്ചക്കറി തോട്ടം പക്ഷെ അതിനൊന്നും പ്പ ആരും പണ്ടൊക്കെ ഇണ്ടായിരുന്നു ഇപ്പ ഇതിനൊന്നും ആരും മെന
ഇപ്പത് എളുപ്പ പണിയല്ലേ അമ്മള് ക്കൊണ്ടര്ണ് ഇണ്ടാക്ക്ന്ന് ഇപ്പൊന്ന ഏഹ് വെ ഞി പച്ചക്കറികളൊക്കെ മുറിച്ചത് കിട്ടൊല്ലോ അവിയൽന് ആഹ് തോരന് അങ്ങനെ മുറി ആഹ് അങ്ങനെണ്ട്
ഒര് കവറിലാക്കി ഒര് കവറിലാക്കീറ്റ് സാമ്പാർ കഷ്ണങ്ങള് വേറെ അവിയല്ന്ള്ളത് വേറെ അങ്ങനെ അങ്ങനെ ഇണ്ട് ആഹ് ആഹ്
ഇണ്ടാക്കിയാൽ മതി അങ്ങനത്തെപ്പ ഇപ്പ അവിയലിന്നെങ്കിൽ അവിയലിന്ണ്ട് പിന്നെ ഏഹ് കൊറേ ഇന്നീ പച്ച നമ്മള് ഉപ്പേരിക്ക് അതൊക്കെ അതേ പോലെ കഞ്ഞി
ഇപ്പൊ പച്ചക്കറി ഒണക്കിയ പച്ചക്കറി വാങ്ങാൻ കിട്ടണുണ്ടല്ലോ
ആഹ് ഇണ്ട് അങ്ങനെ
അതൊണ്ട് അമ്മക്ക് ഒന്ന് കുക്ക് ചെയ്താൽ അതൊണ്ട് അമ്മ ക്ക് അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാന് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒണക്കിയ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ടെ
ആഹ് ആഹ് അതങ്ങനെ കൊടുന്നിട്ട് അങ്ങനെണ്ട് ആഹ് അപ്പ എളുപ്പത്തിന് കറിയിക്കങ്ങട് ഇടുക അതൊക്കെ രുചിണ്ടാന്നാവുല്ലെ കൊറെ ദിവസം ഇങ്ങനെ ഇതാക്കി വരണതാവൂലെ അങ്ങനെന്നൊ
നമ്മള ഫ്രഷിന്റെ രുചി എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം എന്താ ച്ചാല് അമ്മള് എന്തായാലും പച്ചക്ക് കഴിക്കണതും അമ്മള് ആ ഒണക്കി കഴിക്കണതും കൊറെ മുമ്പ് ശേഷം നമ്മള കൈയില് രണ്ടും രണ്ടല്ല അപ്പൊ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഇണ്ടാവോന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട്
ഇങ്ങള് എങ്ങന എല്ലാ ഭക്ഷണോം ഇണ്ടാക്കുവോ ഭക്ഷണം ഇണ്ടാക്കണ ഇഷ്ടാണോ ഭക്ഷണമൊക്കെ ഇണ്ടാക്കണ ഇഷ്ടാണോ
ആഹ് ഭക്ഷണം അത് അതാണ് എന്റെ മെയിന് ഞാൻ എന്തെങ്കിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്
ഞാന് ഇതേ പോലെത്തെ സദ്യാന്ന് പറയുമ്പോ ഞാന് മി ഓ നമ്മള് ഓണത്തിനൊക്കെ ഞങ്ങളിന്നെ വീട്ടില് ഓണത്തിനൊക്കെ കുട്ട്യക്ക് ലീവ് ആവുല്ലോ അപ്പൊ ആഹ് കുട്ടികളൊക്കെ ഇര് ത്തീട്ട് നമ്മള് മുസ്ലിംസിന്റെ വീട്ടി തന്നെ ഞങ്ങളന്നെ സദ്യ വെച്ചിട്ട് എല്ലേ സാധനങ്ങളും അങ്ങനെ നോക്കി ഇണ്ടാക്കി സദ്യയായിട്ട് ഇങ്ങനെ നെല ത്തെക്കെ ഇരുന്ന് വായേന്റെ എലേലൊക്കെ വെളമ്പി അപ്പൊ കുട്ട്യൾക്കൊരു രസാണ് എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഒരുപാട് കൂട്ടാന് ഒരുപാട് കറികള്
അംഗൻവാടിയില് ഓരോരുത്തര് ഓരോരോ പരിപാടിക്ക് ഓരോരുത്തര്
ആഹ് ആഹ് അങ്ങനെ ഇണ്ടാക്കി കൊണ്ട് പോവല്ലേ വീട്ടിന്ന്
ആഹ് അങ്ങാ ആഹ് ഓരോരുത്തര് പത്ത് പതിനഞ്ച് കുട്ട്യള് ഉണ്ടേ പതിനഞ്ച് കുട്ട്യളെ വീട്ടിന്നും ഓരോരോ സാധനം ഓരോര് എല്ലാവർക്കും കൂടി കഴിക്കാള്ളത് ചോറ് അവിടെ ഉണ്ടാക്കിട്ട് ഈ വർഷ ത്തെ അങ്ങനെ ഓണം ഭയങ്കര ര രസായ ഒരു സംഭവായി ഓരോരുത്തര് ഓരോന്ന് ടീച്ചറും ആയാക്കെ ഓരോന്ന് കൊടന്നിട്ട് എല്ലാരും കൂടി കൂടിട്ടരു സദ്യ അടിപൊളിയെന്
പോവാം ക്കെ പറയ്പന്നെ ആദ്യം വര സദ്യ
ആ ശരിയാണ് ഓണംന്ന് പറയുമ്പോ അതില് സദ്യയാണ് സദ്യ ആ പാലടപ്പായസം
ഉം ആന്നെ അപ്പൊ ആ ഒരു സദ്യം നമുക്ക് ഇ തിന്നണന് രസം കിട്ടണമെങ്കിൽ തന്നെ മഞ്ചളിയിൽ തന്നെ കഴിക്കണം
ആഹ് ശരിയാണ് സദ്യന്റെ സദ്യന്റെ രുചിന്ന് പറഞ്ഞത് അത് തന്നെ
ആഹ അതോച്ചിന്നോആ
ക്ക്ഒരു മാത്തിനൊക്കെ പരിപാടി കഴിഞ്ഞ് എല്ലാരും ഒരുമിയിരുന്ന് വിളമ്പുന്നത് കാണാ അങ്ങെ ഓരോത്തര രോത്ത ഓരോ ഉപ്പേരി ഓരോ കറി ഓരോ അച്ചാറ്ന്നക്കാണ്ട്‌ ഇങ്ങനെ വിളബി വരുന്നത് കാണാൻ തന്നെ മറ്റേ വായക്കൊപ്പേരി
പ്രത്യേക ഭംഗിയാണ് അതിങ്ങനെ ഓര എല്ലാ സൈഡിലും ഓരോരോ ആ വായന്റെല്ല ആ വായന്റെ ഏല
ആ അതെ ഉം വായനറ്റലീൽ ചോർന്ന തന്നെ നമുക്ക് ക്ക് വയർ നിറയിയുല പിന്നും പിന്നും പിന്നെ
ഞാന ഏടക്കിടയ്ക്ക് ഇന്റെ കുട്ടികൾക്കൊക്കെ വായന്റെല മുറിച്ചിട്ട് ചോറ് കൊടുക്കും
അ ഒന്ന് വാട്ടി ഏലന്ന് വാട്ടീട്ട്
ഞങ്ങള് അങ്ങനെ ചെ ഒരുപാട് യാക്കിട്ട് എഴിഞ്ഞിട്ട് കഴിക്കുമ്പോ അത് നല്ല രസാണ് അതിനി ഇപ്പ നമുക്ക് എന്താരു ബിരിയാണിയോ മന്തിന്നും അതെ അത് കഴി ചാ ആഒരു ഒരു രുചി നമക്ക് കിട്ടൂല
അയ് ശരിയാണ് മന്തി ബിരിയാണി ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് മടുക്കൂ
മട്പ്പ് പോണ്ടിരി
ഒരു മടുപ്പ് തോന്നും പക്ഷെ നമുക്ക് ഈ പച്ചക്കറി സദ്യ കഴിച്ചാല് ഇടക്കെടയ്ക് നമുക്ക് സദ്യ കഴിക്കാനൊരാ ആഗഹം ഇന്ക് തോന്നാറുണ്ട്ട്ടോ ഇടയ ക്കെടക്ക സദ്യ കഴ ക്കാൻ അല് മെയിന് എടുത്ത് പറയാനുള്ളത് അവിയൽ അവിയലൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻപ്പ ചോറില്ലാതെ തന്നെ വെറുതെ കഴിക്കും അവിയല്
ആഹ് ചെലൊൾക്ക് ഭയങ്കര ഇഷ്ടാവും ഇൻക്ക് ഇഷ്ട്ടട്ടാ പച്ചറികൾ ഇന്ക് ഭയങ്കര ഇഷ്ട എനിക്ക് നല്ല മറ്റ കി ചടി ഒക്കെ ല്ല്യെ നൽ
ആഹ് ആഹ്
അവെള്ളരിക്കാന്റെ പച്ചടിക്കല്ലിയേ അത് ഇൻക്ക് അത് കൂട്ടി കൊണ്ട് മാത്ര
അതൊന്നും ഹെ ഇങ്ങനെ പാചകം ചെയ്യല്ന്ന് നിനക്ക അറിയില്ല അവിയലും സാ സാമ്പാർ അതൊക്കെ ഇണ്ടാക്കാരുണ്ട് അവിയൽ സാമ്പാർ പായസം പക്ഷേ ഈ പച്ചടി കെ കിച്ചടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അറിയില്ല
പുട്ട് നമ്മ തുണ്ടല്ലോ നമുക്ക് അടെ പോക്കലാണ്ട് അപ്പം ഞാനും അതേപ്പോലെങ്ങനെ നോക്കും
ആഹ് ആഹ് ഇപ്പൊ പിന്നെ എല്ലാതും ഫോണിലേ ഇണ്ടായതോണ്ട് സാധനം നമ്മളെ അടുത്തുണ്ടായ അതാണ്ട് ഓണാക്കി വെച്ചിട്ട് നമ്മുക്ക് എല്ലാ സാധനം നമുക്ക് സ്വന്തം ണ്ടാക്കാം
സാധനങ്ങൾ മാത്രം മതി അതിപ്പോ സാധനങ്ങായാലും നമുക്ക് കൊണ്ട് തര്ന്നണ്ട് ഇപ്പ അങ്ങനത്തെതൊക്കെ ഉണ്ടല്ലോ നമ്മള് വിളിച്ച് പറയണെ നമ്മക്ക് ഇപ്പൊ ഒരു വിധം ആ ആരും വീട്ടില് ണ്ടാ നിക്കൂലല്ലോ പെരുന്നായാലും ഒന്നിനും വീട്ടിൽണ്ടാക്കാ നിക്കൂലല്ലോ അങ്ങൻത്തത്
ഇപ്പോ അങ്ങനത്തെ സംഭവം ഇപ്പോൾ ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യ എന്നിട്ടാണ്ട് സാധനം അപ്പോംതന്നെ നമ്മൾ വീട്ടിലെത്തി അങ്ങൻ ത്തെ ഒരു സംവിധാനായില്ലെ പക്ഷെ എന്ത് സാധനം നമ്മളെ വീട്ടില്ണ്ടാക്കുന്നതിന് അതൊരു പ്രത്യേക രുചിന്യട്ടോ
അയിനിപ്പം എന്ത്‌ തായാലും
നമ്മള് വീട്ടില് ണ്ടാക്കുന്നതിന്റെ രുചി
നമ്മളെ വീട്ടിൽ അടുപ്പത്ത് പാചകചെയ്താല് മൺചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെ അവിയലുണ്ടാ ക്ക്യ നല്ല ടേസ്റ്റ് ആവും
ആഹ് ഞാന് ഞങ്ങൾ ഇവിടെ അങ്ങനെ മൺചട്ടിലാ
മൺച്ചട്ടിയിലൊക്കെ ആക്കിയാല് അയ്ന് പ്രത്യേക
അതെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടകുമ്പോ അത് വേറൊരുരസാണ് എല്ലാരും കൂടി കൂടിയിരുന്ന് ഓരോരുത്തർ ഓരോന്ന്ങ്ങനെണ്ടാ അതെ അതെ
ആഹ് അതും ശരിയാണ് പക്ഷെ ഇന്ന് ആർക്കും ഒന്നിനും ഒര് സമയല്ല
സമയല്ല സമയല്ല മടിയാണ് ഏറെ മടിയുണ്
ആ മടിയണ് ആ നേരം ഞമ്മക്ക് പൈ കൈകയില് പൈസ ഉണ്ടായാല് അത് ഓർഡർ ചെയ്തിക്കാണ്ട് എല്ലാരും കൂടി ക യ്ക്കാൻ കഴിക്കും പക്ഷെ അത് പാചകം ചെയ്യാം പക്ഷെ അത് പാചകം ഒരു കലയാണ്
ആ അത് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അതില്ല
ഇപ്പത്തെ കുട്ട്യാൾ ഫുള്ള് ഫാസ്റ്റ്